ആ ഹാ എന്തൊക്കെയ്ണ്ട് വിശേഷം
ആഹ് നല്ല വിശേഷം ഇന്ന് വെയിലുണ്ടോ
ആഹ് ഇന്ന് ഇവിടെ വെയില്ണ്ട്
ആഹ് ഇവിടെയും വെയിലുണ്ട് ഇവിടെയും വെയിലുണ്ട് ഇന്നലെ നല്ല മഴല്ലായിരുന്നോ?
ആഹ്‌ ചോറൊക്കെ തിന്നോ ആഹ്‌ ആഹ്‌ കഴിച്ചു താ കഴിച്ചു ഇങ്ങനെ വിശ്രമം
ആഹ് ആഹ്
ഉം അവിടെ ആരൊക്കെണ്ട് വീട്ടിൽ ആരെക്കെണ്ട്
വീട്ടില് ഉമ്മായും അനിയത്തിയും ഞാനും പിന്നെ ഒരു വാ എനിക്ക് വാവിലുണ്ട് മൂന്നു മാസം മു മൂന്നു മാസായിട്ടുള്ളൂ ആഹ്‌ ഒരാളേള്ളൂ
ആഹ്‌ ആഹ് എങ്ങനെ ഹസ്ബന്റ് എവിടെ നട്ടിലുള്ള ആളാണോ? ആഹ്‌ ആഹ്‌ ആഹ് മൂന്ന് മാസായ്‌ട്ടൊള്ളു അല്ലല്ലേ
ആഹ്‌ ആഹ്‌
ആഹ്‌ അഹ് ഒന്ന് മോ വിട്ട്പോയ്‌ ആണോ പെണ്ണോ
മോളാ
ആഹ് ആഹ് ആ മോളൊറങ്ങിയോ
ഇല്ലാ ഒണന്ന് കിടക്കുവ
അ ഹാ എങ്ങനെ രാത്രിയില് ഒറക്കൊക്കെണ്ടാ
രാത്രിയില് ഒറക്കക്കുറവാണ് പകലും ഒറക്കകുറവാണ് വല്ല്യ ഉറക്കക്കാരി അല്ല
ഏ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ
ആഹ് രാത്രിയില് അങ്ങനെ അധികം ഒറങ്ങത്തില്ല പകലും ഒറങ്ങൂല പിന്നെ ഇങ്ങനെ ര രാത്രില് ഇങ്ങനെ ഒണന്നും എഴുന്നേറ്റും ഒണന്നും എഴുന്നേറ്റും കിടക്കും അപ്പ നമ്മക്ക് ഇങ്ങനെ നല്ലപോലെ ഒറങ്ങി തെളിയുന്നതും ഇടയ്ക്കിടക്ക് എഴുന്നേറ്റ് കിടന്ന് എഴുന്നേറ്റ് അപ്പൊ ഒരു വാടാ
ആഹ് അതാണ് ഞമ്മ ഞമ്മക്ക് ക്ഷീണം വരും കുട്ടികളെ നോക്കണംന്നുണ്ടെങ്കിൽ ഞമ്മ ഇപ്പം കറക്റ്റായിട്ട് ഒറക്കം കിട്ടണം എന്നാതന്നെ ഞമ്മക്ക് ഒറങ്ങാൻ പറ്റൊള്ളൂ അവ
എ എനി എനിക്കാണെങ്കിലെന്ന് പർഞ്ഞാ ഒറങ്ങി കഴിഞ്ഞാ ഒര ഒരു അഞ്ചാറ് മണിക്കൂർ നല്ല ഒറങ്ങി പ്പഴുന്നേറ്റല്ലേ ഒള്ള്
നല്ലപോലെ എന്റെ അഗത്തുള്ള ഒറക്കം തെളിയൊള്ളൂ ഇന്ന് എടക്കിങ്ങനെ എഴുന്നേ റ്റും എഴുന്നേറ്റു എഴുന്നേറ്റു ഹോ തലയൊക്കെ നല്ല വേദനയാ
ആഹ്‌ ഒറക്കം ശരിയാവാഞ്ഞാലും തലവേദന
ആഹ്‌ തലവേദനയാ എനിക്ക് അല്ലേലും മൈ മൈ മൈഗ്രീൻ ഉണ്ട് അല്ലാതെന്നെ അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ആവുമ്പോൾ
ആണാ ഇൻക്കുണ്ട് മൈഗ്രയ്ൻ ആണ് ബാക്തിയ ആഹ് ഓസായി അള്ളാ സഹിക്കാൻ പറ്റൂല അവുന്റമ്മോ അത്ണ്ട് വന്നാ ദേഷ്യവുംഎല്ലാരോടും ദേഷ്യ ആ
കയ്യ്യും അങ്ങനെയ അയ്‌ന്റെ കൂടെ പ്പ അയിന്റെ കൂടി ഇതുകൂടെ ആവുമ്പോ നല്ലയാ
ആത് നല്ല ദേഷ്യണ് നല്ല അടക്കി പിടിക്കാൻ പറ്റൂല മ്മക്ക് മക്കളോട് പിന്നെ എന്തായാലും പഹ്‌ തീർക്കാൻ പറ്റല്ല്യല്ലോ ഞാനിവിടെ എന്റെ മ മക്കൾ പിന്നെ കുറച്ച് വലുതുവയി പ്പോ ഞാനിക്ക് തലവേദന വരുമ്പ ഞഅവരോട് മര്യാദക്ക്പോയ്‌ ക്കോളി ആവുട്ന്ന് ഇനട്ട് പ്രാന്തുട്പ്പിക്കാതെ ഞാന അവരോട് ദേഷ്യ ഷ്യം തീർക്കും അവരിന്നോട് ചെല്പം അപ്പോളവർക്ക് പ്രത്യേക ഒരു കാട്ടിക്കൂട്ടലകുംമക്ക ക്ക് ഞമ്മള് എന്തെങ്കിലും ങ്ങനെ വയ്യാണ്ട് കെട്ക്കുമ്പോൾ അവർക്ക് ആവശ്യങ്ങൾ കൂടും എന്തെങ്കിലും വേണോ അതാണ് അപ്പ അതിന് എല്ലേതിന് ഞമ്മളന്നെ വേണം
ത്രല് പഠിക്യ?
മൂത്താള് ആറാം ക്ലാസ്സില് ചെറ്ത് ഒന്നില് രണ്ടാളാണ് ഉം ഉം ആഹ് ആഹ് അപ്പൊ പ്രത്യേക ആവശ്യങ്ങള ഞമ്മളൊന്നോട് കെട്ന്ന ണ്ടാവുള്ളൂ അപ്പൊ ഓരോ ആവശ്യങ്ങളും പറ്ഞ്ഞൊണ്ട് വര പ്പമ്മക്ക് എന്താ പറ്യ എല്ലാ രാത്രി ദേഷ്യം വരുവൊന്ന് അപ്പൊ ഞാൻ ചെലപ്പോന്റെക്കന്ന് നല്ല ചീത്തക്കെക്കും ഞാൻപരു മരിയാതക്ക് പോയ്ക്കൊ ഇന്റെ വേദനല്ലെങ്കിലോ സഹിച്ച് കിടക്ക ന്നൊക്കെ പറിം ഞൻ പിന്നെ പാവം തോന്നും ചെയ്യും ഞമ്മളല്ലേ അവര്ക്കൊള്ളു
അതെ അതെ
ഞമ്മളോടല്ലെപ്പ അവര്ക്ക് വന്ന് പറയാപറ്റുള്ളൂന്ന് വിചാരിച് പിന്നെ നീറ്റ് പോവും പാവം തോന്നിട്ട്
ഓയ് ഡെലിവറി ഡെലിവറിടെ സമയത്തായ്രുന്നു എനിക്ക് ഒട്ടും പറ്റുന്നില്ലായ്രുന്നു എന്തൊന്ന വെച്ചാല് ആഹ് എന്താന്ന് വെച്ചാല് ആഹ് ഒരു സമയത്ത് എനിക്കാണെങ്കി അഡ്മിറ്റാക്ക്ന്നേന് മുന്നേതന്നെ എനിക്ക് വീട്ടി റ്റ് വെച്ച് പെയ്ൻ വന്ന് പോയി പക്ഷെ അവ്ടെ ചെന്നിട്ട് അവ്ടെ ചെന്ന് കഴിഞ്ഞപ്പോ പിന്നെ എന്താ വേദന അങ്ങ് മാറി പിന്നെ വേദന ക്ക്ന്നില്ലായിര്‌ന്നെ പിന്നെ ആഹ് പിന്നെഅങ്ങനെ ആ വേദന വരുന്നില്ലായിരുന്നു പിന്നെ ഒടുക്കംപിന്നെ എത്ര പ ആറുസം ഞാന്നെ അവ്ടെ കടത്തിര്ന്ന്
പിന്നെ അത് കഴിഞ്ഞിട്ടായ്രുന്നു പിന്നെ അന്ന്ട്ട് പ്രസവത്തിന് വേണ്ടി കേറ്റിയപ്പോഴും എന്നിട്ട് അന്നേഒന്നും വേദന വന്നില്ല റ്റൂബ്ട്ട് ഗുളിക വെച്ച് വഴിഇവിട്ന്ന് വേദനയായിട്ടന്നാ അവിടെത്തിത് എന്ന്ട്ട് അവിടെ ചെന്നപ്പോ വേദനയില്ല വേദനൊക്കെ പോയി അന്ന്ട്ട് അവരെ വേദന വരാൻവേണ്ടി എല്ലാം കാട്ടിക്കൂട്ടി ഒന്നും നടന്നില്ല പിന്നെ ഒടുക്കം സിസേ ഒടുക്കം പിന്നെ സിസേറിയൻ ചെയ്ത്
തന്നെ ഓഹ് എന്ക്ക് മോനങ്ങനെര്ന്ന് ഞാന് ന്താണ് വേദനൊണ്ട്ക്ക് വേദനണ്ടായിര്ന്ന് പിന്നെ വേദനെവ്ടിക്കെ പോയിര്ന്ന് ള്ളെറിയില്ല പിന്നീട്
ഇവിടന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പഴത്തേക്കും ഈഹ് എന്താണ് അവ്ടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പഴത്തേക്കും നമ്മക്ക്ങ്ങനെ ഉള്ളിന്റെ ഉള്ളിലൊറക്കം വരുന്നില്ല രാ ഉള്ളിന്റെ ഉള്ളില് എപ്പഴാ വേദന വെര എപ്പഴായിയിരിക്കും എപ്പഴായിരിക്കുംന്നുള്ള ചിന്ത കാരണം ഒറക്കവും വരുന്നില്ല പ്പങ്ങനെ അഞ്ചാറുസം ഒറക്കവില്ലായിരുന്നു അത് കഴിഞ്ഞപ്പം പിന്നെ അഞ്ചാറൂസം കഴിഞ്ഞപ്പം ഇത് കഴിഞ്ഞപ്പം പിന്നെ അതിന്റെ ഇത് കൊണ്ട് വേദനെ കാര്യങ്ങള്കൊണ്ടും രാത്രിയിൽ ഒറക്കം വര പിന്നെ പിന്നെ കുഞ്ഞും ഇങ്ങനെ അതൊക്കെ ഭയങ്കര കരച്ചിലും നിർബന്ധവായിരുന്നു അന്നേരം പിന്നെ ആഹ് അഞ്ചാറുവസം പിന്നെ അങ്ങനെആയപ്പോ പിന്നെ അയ്ന്റെ കൂടെ മൈഗ്രീന്റെ തലവേനെയെല്ലാം കൂടെ ഞാനങ്ങ് പെട്ട്
അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായിര്ന്നല്ലേ
ആഹ് ആനെ എഴുന്നാന്ന്ച്ച യിവക്കങ്ങ് ഭയങ്കര നിർബന്ധവായിര്ന്നു ഭയങ്കര രാത്രില്ലാ കരച്ച്‌ല് ചുമ്മ ഒറ റങ്ങതിരുന്നാലും കുഴപ്പല്ലായിരുന്നു ഇത് രാത്രിലങ്ങ് കരച്ചില് കരച്ചില് അയ്ന്റെ കൂടെ ഒന്നും എഴുന്നേക്കാനും ഇരിക്കാനും ഒന്നും പറ്റുന്നൂല്ല അവ് ഒറക്കത്തിന്റ ഒറക്കം കിട്ടാത്തെന്റ തലവേദനയെക്ക ആക പ്പാട്പെട്ട് ഞാന്
അത് വേറീണ്ടാവും
ആ എല്ലാംകൂടെ ആയപ്പോ പാടായിപോയി
അയ്യോ എന്തായാലും കൊർച്ച് കഷ്ട്ടപ്പെട്ടൂ ല്ലേ
ആഹ്
ആഹ് ആരെ അട്ത്ണ്ടായ്ന്ന് നോക്കാനാരെണ്ടായിര്ന്ന്
ഒണ്ടായിര്ന്ന് ആ ഒണ്ടായിര്ന്നു എങ്കിലും നമ്മക്ക് തന്നെ നമ്മള് പാല് കൊടുക്കാനും ആഹ് ആരുണ്ടായാലും ആരുണ്ടായിട്ട് കാര്യല്ല നമ്മള് ചെയ്യണ്ട നമ്മള് തന്നെ ചെയ്യണോല്ലോ ആഹ്
പ്രത്യേകിച്ച് ഈ വേദന എല്ലാ വേദനയും കൂടി ആവുമ്പോ നമ്മക്ക് അതിലേറെ ദേഷ്യാണ്
ദേഷ്യം വരൂവേ അപ്പം ഞാന് എങ്ങനെലും ഞാൻ അന്നേരം അവ്ടെ എങ്ങനെലും വീടത്തിയാ മതിയായിരുന്നു ഒന്നും പറ്റുന്നില്ല ആ എനിക്ക് ദേഷ് ആയിരുന്നു ഇങ്ങനെ പിന്നെ അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പയാ പിന്നെ അവ്ട്ന്ന് വിട്ടത് അങ്ങനെ പന്ത്രണ്ട് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു
ഏഹ്
ആ അതെല്ലാം കഴിഞ് പിന്നെ വീട്ട് വന്നപ്പം പിന്നെ എഴുന്നേക്കാൻ വയ്യ ഇട് കടക്കെന്ന് എഴുന്നെക്കാ പാടാ
ആഹ് അയ്യോ പാവ അല്ലെ ഭയങ്കര ബുദ്ധിമുട്ട് കുട്ടികൾക്കും ഞമ്മള് കാര്ണം ബുദ്ധിമുട്ടാവും കാര്ണം അവർക്കും കറക്റ്റ് പാല് കിട്ടുണ്ടാവില്ല അമ്മള്
ആഹ്
ഞമ്മളെ വേദന ഞമ്മക്കല്ലെ അറിയുള്ളൂ അവർക്ക് ഇപ്പ ഇതൊന്നും അറീലല്ലോ
ആഹ് അതുല്ല ആദ്യത്തെന്കൊണ്ടായോണ്ട് ആദ്യായിട്ട് ഈ പാല് കുടി ക്കുമ്പോ ആദ്യം പാല് കുടിക്കുമ്പോ ഒരു വേദന ഉണ്ടല്ലോ അത്ങ്കടായപ്പോഴത്തേ എനിക്ക് ആ ഇത്തിരി പാല് കൊറവായിരുന്നു അ ആ സമയം അപ്പൊ ഇവക്ക് ഇങ്ങനെ കൊടുക്കാൻ നോക്കുമ്പം ഇവള് ഇങ്ങനെ കു കുടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ വരുന്നില്ല കൊറെക്കെ വരും പിന്നെ അന്ന് നിക്കും അന്നേരം പിടിച്ചു വലിക്കും ഓഹ് നല്ല വേദനായിരുന്നു എല്ലാം കഴിഞ്ഞിപ്പ
തൊണ്ണ ന്ന് പറയുമ്പം നല്ല വേദന ഉണ്ടാവും പല്ല്ല്ലങ്കിലും നല്ല വേദന അവര് കടിക്ക്‌ണത്
ആഹ് അതെല്ലാം പോട്ട അ അതെല്ലാം കഴിഞ്ഞിട്ട് അഴിന്റെ കൂടെ വീട്ട് വന്നിട്ട് പിന്നെ നമ്മള് ഈ മരുന്നും കാര്യങ്ങളും കഴിക്കൊല്ലോ ഈ കുറുക്കും മരുന്നും ലേഹ്യം അധോക്കെ കഴിക്കുവല്ലോ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കഴിച്ചപ്പോ ഈ പൈൽസിന്റെ ബുദ്ധിമുട്ട് നേരത്തെ ഉണ്ടായിരുന്നു ഈ ചൂട് വന്ന് ഇതെല്ലാം കൂടെ ചെന്നപ്പോ ചൂടല്ലേ അപ്പൊ ഈ പൈൽ സ് ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെ അപ്പം ഈ മര്ന്നല്ലാ കുടിച്ചപ്പോയ് പിടിച്ചില്ല പെട്ടെന്ന് അതൊക്ക കൂടി പൈൽസിന്റെ ബുദ്ധിമുട്ട് കൂടിയിട്ട് എനിക്കാണങ്കി കക്കൂസ്‌ പോവയ്യ ബ്ലീഡിങ്
അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണട്ട
ആഹ് അതും ഇതും എല്ലാം കൂട ആയപ്പോ ഭയങ്കര പാടായിരുന്നു
എന്തായാലും ഒരു പ്രസവം ഒരു പ്രസവം എന്ന് പറയുമ്പം വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായല്ലേ ഒറ്റൊന്നായപ്പത്ത്ന്
ആഹ്
ഉ
അങ്ങനെ
എന്തായാലും കൊർച്ച് കഷ്ടപ്പെട്ടു ഇപ്പ എങ്ങനെ ഇപ്പൊക്കെ കൊർഞ്ഞോ അല്ലാ വേദനോക്കെ
അപ്പൊ അങ്ങനെ ന്നെ എൻ്റെ ഞാൻ ഇങ്ങനെ ഓ എൻ്റെ ബന്ധ ന്ധക്കാര് അവരൊക്കെ വരുഅല്ലോ ഇവിടെ ആൾക്കാരെ അടുത്ത് ഇങ്ങനെ മ്മടെ ബന്ധക്കാരും അവരൊക്കെ വരുമ്പോ ഇങ്ങനെ ബുദ്ധിമുട്ട് കാര്യ പറഞ്ഞപ്പോ അവര് പറഞ് ഈ ഇങ്ങനെ പയൽസിന്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനത്തെ ലൈര്യങ്ങളും കാര്യങ്ങളും കഴിക്കുമ്പോ അത് ഉള്ളില് ചൂടാ അതുകൊണ്ട് കഴിച്ചു കഴിക്കാണ്ടിരുന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാന് എന്നോട് പറഞ്ഞ് ഞാൻ ഏത്തക്കാ കഴിക്കുായിരുന്നു അങ്ങനെ എന്നോട് പറഞ് ഏത്തക്കാ കയ്ച്ചുടാ കഴിച് കഴിഞ്ഞാൽ പാടാ ബാത്റൂമിൽ പോകാന് ഇതിന്റെ കൂടെ പാടായിരിക്കുംന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എന്താ ഈ സമയത്ത് മരുന്നുകളും കഴിക്കാൻ പറ്റുന്നില്ല ഒന്നും കഴിക്കാനും പ
ആഹ് ആഹ് അ അപ്പൊഇ താറാവ് മുട്ടൊക്കെ നല്ലതാന്ന് പറഞ്ഞേക്കാം അതിന് പയിൽസിന്. താറമുട്ട കഴിക്കും.
ആഹ് കോഴിമുട്ട ഒന്നും കഴിക്കാൻ പറ്റ
ആഹ് കോഴിമുട്ട പറ്റില്ല താറാവ് മുട്ട കഴിക്കാന്ന് പറഞ്ഞേക്കാം. ചിക്കൻ തീരെ കഴിക്കാൻ പാടില്ല. അതാടുപ്പ ആഹ് ചിക്കൻ ഭയങ്കര ചൂടല്ല ചി ക്കെ ചൂടല്ലേ അപ്പൊ അങ്ങനെ ആകുമ്പോ ന്റെ നാത്തുന്ക്ക് ഇണ്ടായിരുന്നു ഈ പ്രശ്നം.
ആഹ് അങ്ങനെ ഇപ്പൊ എല്ലാത്തിനകത്തുന്നും എല്ലാത്തിന്നും ഇപ്പൊ ഒന്ന്.. റീക്കവറ ആയി ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു മാസം ആകുന്നു ഉള്ളു.
അന്നെ എന്റെ നാത്തൂൻ ക്ക് ഇതേ പ്രശ്നം ഉണ്ടായിട്ട് ഒരുപാട് ആള് കഷ്ടപ്പെട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിഇന്നട്ടത്. എന്നിട്ടാണ്. പാവ ഓള് ആഹ് അതിന് ഓപറേഷൻ ചെയ്ത് ഓൾക്ക് അത് കഴിഞ്ഞ് പ്പ പിന്നെ കൊഴപ്പോന്നുല്ല തീരെ ഇത്ണ്ടായിന്ന് ഓൾക്ക് ഒരു പ്രസവ ഇതേപോലെ തന്നെ ഒരു പ്ര പ്രസവം കഴിഞ്ഞതിനാല തുടങ്ങിയതാണ് അവൾക്ക് രണ്ടാമത്തെ പ്രസ സവം കഴിഞ്ഞതിനാല പിന്നെ ഓൾക്ക്. ഇടക്കിടക്ക് പിന്നെ ബാത്റൂമിൽ പോകാൻ പറ്റാതായി ഇരിക്കൻ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ.
ആഹ് എനിക്കും അങ്ങനെ ഞാനാണെങ്കി ബാത്റൂമിൽ എനിക്കാണെങ്കിൽ എനക്ക് നല്ല വിഷം പ്പ് ഉണ്ട് അന്നാ കഴിക്കാൻ മടിയും. പേടി എന്താണ് കക്കൂസി പോയിരിക്കണകാര്യം ഓർക്കുമ്പോ കഴിക്കത്തില്ല.
അതേമാതിരി തന്നെ അവളും കഴിക്കൂലായിരുന്നു അവള് എനിക്ക് വിശപ്പ് ഒന്നുല്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒയ്യും. പ്പ ഞങ്ങളറിയാം അത് പാടില്ല കുട്ടി എങ്ങനായാലും. അതന്നെ അവക്ക് ചെറിയ കുട്ടി തന്നെ ആയിരുന്നു കുട്ടിക്ക് പാല് കൊടുക്കണ്ടേ.
അപ്പൊ ഇവിടെന്നാ എന്നെ ഒരു വഴക്ക് എന്നോട് പറഞ്ഞ് ഇങ്ങനെ കഴിക്കാണ്ടിരന്ന് കഴിഞ്ഞ ഒന്നാമത് പാല് കുറവാണ്. ച്ചിന് കൊടുക്കാനില്ല അതിന്റെ കൂടെ നീ കഴിക്കാതെ കൂടെ ഇരുന്ന അപ്പ ഞൻ പറഞ്ഞ് കഴിച്ച് കഴിഞ്ഞ ഞാൻ ബാത്റൂമിൽ പോമ്പോ എന്ത് ചെയ്യും അങ്ങനെ എല്ലാവമായിരുന്നു.
അതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണേ അത് അങ്ങ നമ്മള് ഈ വിചാരികണമായല്ല നല്ല വേദനന്ന് പറയും എനിക്കുണ്ടായത് പ്രസവത്തിന് പക്ഷെ എന്താണ് ശരി എന്നാ.
ആഹ്
ട്ടാ.
ആഹ് ശരിയന്നെങ്കിൽ.
ആഹ്